ആഹ് ഹലോ കേക്ക്ന്ന്ണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
കേക്കുന്നുണ്ട്. ആഹ് എന്തെടുക്കാണ്?
ആഹ് ഊണൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാനുള്ള ഇത് നോക്കുവായിരുന്നു
ആഹ് ഹലോ ആഹ് വിശേഷം ഒന്നുല്ലെടാ പനി ജലദോഷം ഈടിയിരിക്കുന്നു കഞ്ഞിയൊക്കെ കുടിച്ചിട്ടിങ്ങനെ കെടക്കുന്നു
ആ പണിയപ്പൊ
ഓ പനി രണ്ട് ദിസമായി പനി പിടിച്ചിട്ട് അത് മഴയല്ലേ ഇവിടാണെങ്കി തോരാതെ മഴയായിരുന്നു അത് അപ്പൊ ഈ നമ്മള് പൊറത്തൊക്കെ എറങ്ങുമ്പ മഴയൊക്കെ നനഞ്ഞിട്ട് അഹ് പെട്ടെന്ന് ചൂടൊക്കെ കൂടിയപ്പൊ പനിയായതാ
ചൂടായെപ്പിന്നെ
ആതന്നെ ആഹ് അവിടെ മഴയുണ്ടോ ഈ അലർജിയുടെ പ്രശ്നംണ്ട് കേട്ടോ അതോണ്ട് ഹോമിയോ കഴിച്ചു ആ ഹോമിയോ കഴിച്ചു കൊറഞ്ഞിരുന്നയാ ഇപ്പൊ പെട്ടെന്ന് അടിപ്പിച്ച് രണ്ട് മൂന്ന് ദുസം അങ്ങ് മഴയായിരുന്നു വെയിലേ ഇല്ലായിരുന്നു അതുകൊണ്ട് അവിടെ മഴിണ്ടോ
വെയിലും മഴയും തന്നെയാ
ആന്നോ
ആഹ് വയില വെയിലായിരുന്നു സന്ധ്യ മുതലെ മഴ പെയ്യാൻ തുടങ്ങി
ആഹ് സന്ധ്യ മുതലേ മഴ പെയ്യാന് തുടങ്ങിയല്ലേ ഇവിടെ മൂന്നാല് ദിവസം കൊണ്ട് മഴയാ ഒരു ഇച്ചിരി വെട്ടം കാണും അപ്പൊ അപ്പോഴേ മഴ പെയ്യും പിന്നെയും വെട്ടം കാണും മഴ പെയ്യും അങ്ങനെയായത് കാരണം മനുഷ്യന് വയ്യ വയ്യാണ്ടായി
ആഹ് ഭക്ഷണം നേരത്തെ കഴിച്ചു നോമ്പായിരുന്നല്ലോ ന്നേ അപ്പം അയിനാ ആഹ് നാളെ പെരുന്നാളല്ലേ ആതൊണ്ട് നേരത്തെ കഴിച്ച് നേരത്ത് കിടക്കുവായിന്തായാലും അങ്ങനെ കിടക്കാനൊക്കെ ഓർത്ത് ഇങ്ങനെ നിങ്ങാണ്
ആഹ് ആഹ് ശ്ശെരി
രണ്ടു മൂന്നു ദീസയിട്ട് യാത്രല്ല വീട്ടിലെല്ലാരു ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ
ആഹ് യാത്രയായിരുന്നല്ലേ
ആഹ് കെടപ്പൊക്കെ താമസിച്ചായിരുന്നു പന്ത്രണ്ട് മണിയൊക്കെ കഴിയുവായിരുന്നു
ഓ ഐശ്ശേരി വിരുന്നുകാരായിരുന്നോ
സ്കൂളും തൊറക്കാരായില്ലേ
ആഹ് സ്കൂളും തൊറക്കാറായി നാളെ വിരുന്ന് പോന്നുണ്ടോ എവിടേലും
നാളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് എന്താ അങ്ങനെ രാത്രി പോയിട്ട് വരാനൊക്കെ പാടാ ഞാൻ വന്നില്ലന്ന് പറഞ്ഞു
ഐശ്ശെരി സ്കൂള് തൊറ പിന്നെ സാന
യ്ക്കുന്നേരംപോകൊള്ളൂ സ് ഉം ആഹ് ഒരു രണ്ടായ്ചമ്പോ വിട്ട് ഇപ്പൊ നിന്നിട്ട് വന്നെയ ഒരാഴ്ച നിന്നട്ട് വന്നതാ.
ആണില്ലേ ഓഹ് എല്ലാരെയും കണ്ടു ഇത് ഇങ്ങോട്ട് വന്നതേ ഒള്ളോ?
വന്നതെയൊള്ളൂ
പൊയ്ക്ക
ഇ ഇഷ്ടല്ല അങ്ങനെ പോയി ഒറ്റെങ്കില അങ്ങനെ വീട്ടി പോയി നിക്കുന്നെഇഷ്ടല്ല ആഹ് അയിന് ഒത്തിരി ദിവസം വിടൂല ന്നാഇവിടെത്തന്നെ എ പ്പഴും കാണണം മക്കളെ ആയിട്ട്ങ്ങനെ എപ്പഴും തന്നെ വീട്ടിവ്ടെ കാണം.
ആഹ് അല്ലെങ്കി ഏഹ് ഇങ്ങളങ് പോയി കഴിഞ്ഞപ വീട്ടി പിന്നെ ആരും കാണത്തില്ലല്ലോ അപ്പൊ ഒരു മൂകത ആയിരിക്കും. അത് തന്നെ എന്തൊരു വാഗ്യവാ ഓരോര്ത്തരാണെങ്കി കൊണ്ടന്ന വീട്ടിനീവിടെ നിന്നോ ഓഹ് അയ്യോ
എന്നെ മാത്രേ വി അങ്ങനെ വീ വീ വീട്ടിലേക്ക് വിന്ത വിടാത്തുള്ളൂ എന്റെ ചേട്ടത്തിക്ക് അനിയത്തിക്കെക്കെ ചോയിക്കുമ്പോ ചോയ്ക്കുമ്പോ വിടുകയും ചെയ്യും. അപ്പ ഞാൻ മാത്രൊള്ളൂ വീട്ടിപൊ എല്ലാ ആവശ്യങ്ങൾക്കും കൂടാൻ ബായ്ക്കി നിക്ക്ണത്.
ആഹ് വെഷമൊണ്ടോ?
എല്ലാരും കൂടുമ്പോ നമക്ക് വെഷമം വരും.
ആഹ്, അതായത്
പിന്നെ ചോ ആദ്യ ആദ്യൊക്കെ ചോദി ചോയ്ച്ചു വഴക്ക് ഉണ്ടാക്കിട്ടൊക്കെ പോണത് പ്പൊകോട്ടെ പൊക്കോ കൊക്കറെക്കുമ്പ തരാ ആഹ് ലാസ്റ്റ് ചെറിച്ച് പൊക്കോന്ന് പറയും നമുക്ക് അതും
ആഹ് ആഹ് പിന്നെ പെണങ്ങി വിടാ അത് നമുക്ക് നല്ല സത്യത്തി പറയട്ടെ നമുക്കൊരു ഇത അയ്യോ പെണങ്ങിയില്ലേ നമ്മളെ പറഞ്ഞു വിട്ടത് എന്നൽ തോണ്ട് നമുക്ക് കൊട്ക്ക
ഉം നമ്മള് വന്ന് നികേയില്ല്യ അവിട നിക്കേയില്ല ബാക്കി എല്ലാരും വന്ന്നിക്കേം ചെയ്യും എല്ലാം ചെയ്യും
ആഹ് എല്ലാം ചെയ്യും.
അന്ന് നിന്നാ പിറ്റോസം രാവിലെ ഇറങ്ങിക്കോണം തെരക്കാന്ന് പറഞ്ഞ് എങ്ങേനും വിളിച്ചെറക്കും അപ്പൊ നമ്മ ഓർക്കും തന്നെ പോയാതിന്നോർക്കും. എല്ലാരും കൂടെന്ന്ട്ട് എറങ്ങ്യരാനും പാടല്ലേ?
ആഹ് അത് സത്യാ
ഉം
എന്താണില്ലേ അതുകൊണ്ട് നാളത്തെ വീട്ടിലോട്ട് ഇള്ള പോക്ക് കേൻസലെയ്ത് ഇങ്ങോട്ടാരെങ്കിലും വരുവോ അവിടത്തെ റി
ഉം ഉം ആഹ് വരും കഴിഞ്ഞുസം വന്നിട്ടുണ്ടായിര്ന്നു ആൾക്കാര് കഴിഞ്ഞ ദിവസം നാല് വിരുന്ന് ആൾക്കാരായി എന്റെ ഇവളെ എന്റെ വീട്ടിന്നും അമ്മ ഈ അമ്മച്ചിയുടെ സ്വന്തക്കാരും എല്ലാം നാല് വശ്തിന്നൾക്കാരായ്രുന്നു.
ആരുന്ന് അതുകൊണ്ട് വീട്ടിലും ജോലി ആരുന്നില്ലേ?
നോ അത് പറയാരുണ്ടോ ഉം
ഏയ് അത് ഇയൊരാള് കൂടെ വന്ന് കഴിഞ്ഞാ ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ സ് ശ്രദ്ധിക്കെണ്ടേ അവരെ നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടെങ്കി എന്തായ്രുന്നു സ്പെഷ്യൽ ഒക്കെ.
ഭക്ഷണംണ്ടാക്കനല്ല പാട് ഏഹ് ഭ ഭക്ഷണം വെളമ്പി കൊടുത്തിട്ട് പിന്നെ ബാക്കി കഴപ്പിക്കണതാ വെളമ്പി കൊടുക്കാനും കൊഴപ്പൂല്ല ലാസ്റ്റ് അവരൊക്കെ പോയിട്ടടെ കഴുകാനാണ്
ഇറങ്ങാ സമയം കാണൂല്ല
ആഹ് എടുക്ക അറഞ്ഞാ സമയങ്ങളല്ല ബാക്കിള്ളോർക്കൊക്കെ ങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാനൊക്കെ സാധിക്കൊല്ലോ നമ്മക്ക് സാധിക്കൂല്ല
ഇതാണ് സത്യാണത് കാര്യ
നമ്മ ആരു വന്നിട്ടും മിണ്ടാൻ പറ്റീല ന്ന്ള്ള തോന്നല് അപ്പ വരും
ആഹ് മിണ്ടാൻ പറ്റില്ലാന്ന്ള്ളത് അല്ല അത് സത്യാണ് എന്താന്നറിയാ ബോ
ഉം
നമ്മള് എല്ലാം ഇങ്ങോട്ട് കയ്ഞ്ഞ് ആഹ് എന്താ റയാ അതി രാവിലെ എഴുന്നേറ്റ് ചായ ഒടുതെക്ക് പിന്നെ കാപ്പി കൊടുക്കണം എല്ലാർക്കും എല്ലാർക്കും കാപ്പി കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ വന്ന് പഴത്തേക്ക് ഇവര് കുച്ചിക്ക് കഴിക്കാനുള്ള ഫുഡ് കൊടുക്കേണ്ട സമയാവും ഇല്ലേ അപ്പൊതേക്ക് അതെല്ലാം ഉണ്ടാക്കി ല്ല കഴിവി വെക്കുമ്പഴത്തേക്ക്‌ അവർക്കടുത്ത ചായ കൊടുക്കേണ്ട സമയാവും ഇപ്പ നമ്മള് ശരിക്കും പ്പഴാ ഒന്ന് ഫ്രീയാവുന്നത്
പിയാവൂല
ആഹ്
നാത്തൂമാരൊക്കെ വന്ന എല്ലാം എല്ലാം കയറി ചെയ്യൊക്കെ ചെയ്യും കെട്ടോ നാത്തൂമാരൊക്കെ വന്നാ ചെയ്യും ഉം വേറെ പൊറത്ത് വരുമ്പളാണ്
ആഹ് പൊറത്തുന്ന് വരുമ്പഴാണ് കുഴപ്പം അപ്പൊ നാത്തൂമാരൊക്കെ ആവുമ്പം പിന്നെ കൊഴപ്പില്ല എല്ലാ ഒരുമിച്ച് ഒത്തൊരുമിച്ച് ചെയ്യും
ഒരു രാത്രിയാവുമ്പോ ഒരു കുഴിമന്തി മേടിച്ച് അങ്ങനെ ഇത നിക്കും
അങ്ങനൊക്കെ നിക്ക് അല്ല അതേ പറ്റുള്ളൂ ഇല്ലീ
ആഹ് അതേ പറ്റുള്ളൂ അതാവുമ്പോ പിള്ളേർക്ക് കുഴപ്പല്ല്യല്ലോ പിള്ളേരക്കെ തിന്നോളും ല്ല ചോറ് ണ്ണാൻ പറയുമ്പം എനിക്ക് ചോറ് വേണ്ട അത് വേണ്ട ഇത് വേണ്ട
ഇആ പി നമുക്ക് അഞ്ചാറ് പേർക്കായിട്ട് മ്മക്ക് അങ്ങനി ഇങ്ങനി യൊന്നും ഉണ്ടാക്കാനും പറ്റത്തില്ലതാാവുമ്പോ എല്ലാരും ഒരുമി ചങ്ങ് പോക്കോളൂ
ഇന്നലെ വന്നപ്പോഴും പോണ്ടാന്ന് പറഞ്ഞ എല്ലാതേം എല്ല എല്ലാരും പോവ്വാന്ന് ഉം നാത്തൂമാരൊക്കെ വന്ന വന്നപ്പോ പോണ്ട പോണ്ടന്ന് കൊറേ പറഞ്ഞു ഒര രങ്ങു ല്ലേ
ആഹ് പിന്നെ ആളും അനക്ക ഒക്കെ നമ്മടെ വീട്ടിലുണ്ടാവോ ഒര് ഇതാ ആ അതുകൊണ്ട് ന്നെ ആ ചേട്ടത്തി ങ്ങട് ആഹ്
വീട്ടുകൊണ്ട് വന്ന് വെട്ടിക്കൊടുത്തു അവരൊക്കെ അരിഞ്ഞ് അരിഞ്ഞു തന്നു ലാസ്റ്റ് പൊരിച്ചും കൊടുത്തു
അ ഹ ഹ ഹ ഹ ഹ ആഹ് ഇപാ അത്
ഇപണി
ആഹ് പെട്ടെന്നങ്ങ് തീരും അതൊരു രസ് ഓഹ് കാര്യം പറഞ്ഞ് എല്ലാരെട്ത്തും ചെയ്യാണെങ്കി
ആഹ് പൊരിച്ചു വെക്കുമ്പോംനൽ നല്ലന്ന് പറയുമ്പോ വേറൊരു സന്തോഷല്ലേ ഒരു തൃപ്തിയല്ലേ നമ്മക്ക് ഉം
ആഹ് അതെ നമ്മള് കഴിക്കുന്നതിനേക്കാട്ടി നമുക്ക് കുറച്ച് കൂടെ ഇത് വേറൊരാള് നല്ലത കൊറെ പേയല്ലേ ആഹ്
വേണ്ടന്നച്ചക്ക് ഭയങ്ങി ഭങ്കര മടി നല്ലതന്ന് പറയാൻ എല്ലാ മടിയാണോ ണ്ട് എൻ എന്ത് എന്ത് രീതി ഉണ്ടാക്കി കൊടുത്താലും
ആണോ
ആ അത് തന്നാച്ച ഒണ്ടാക്കുമ്പോ നമ്മള് അത് നല്ലയാന്ന് പറയകയും ചെയ്യണം കൂടെ ഉണ്ടാക്കാനക്കെ ചെലപ്പക്കെ കേറുവേ വെറൈറ്റി വെറൈറ്റി ഇണ്ടാക്കുമ്പോഴേ എന്നട്ട് ചോദിക്കൂല നല്ലയാണോന്ന് ചോദിക്കൊന്നുയില്ല മൊഖ ത്തോട്ട് നോക്കും തിന്നിട്ട് മൊഖത്തോട്ട് നോക്കും നമ്മള് നല്ലയാണോ നല്ലയാണോ പോറേ നടന്ന് ചോദിച്ചോണ്ട് നടക്കണം
അയ്ശരി അയ്യോ അയ്യോ എന്തായാലും ഒരരങ്ങി കഴി നാളത്തോടെ ഏ നോയമ്പ് അവസാനിക്കൂല്ലിയോ
നോമ്പ് ഒരുസത്തേക്ക് ഒള്ളായിരുന്ന
ആ തെ
ആ ആ ഒരുസം നോമ്പേ ഒള്ളായിരുന്നു നാളെ പെരുന്നാളാണല്ലോ
ആ നാളെ പെരുന്നാളാണല്ലോ നാളെ ഇനിയിപ്പം വീണ്ടും ഡ്രസ്സെക്കെ എടുത്തില്ലയോ
ഡ്രസ് എന്ത് ഓൺലൈൻ വഴി എടുത്തൊരെണ്ണം ഓൺലൈൻ വഴി ചോദിച്ച് എന്താ ഒരെണ്ണം കണ്ടപ്പ ഫോണി മ്മ് ഫോണിലിട്ട് കൊടുത്ത് ചോദിച്ച് ഒരെണ്ണം എടുത്തു തന്നു
ചോദിച്ച് ആണില്ലേ
ഇപ്രാവശ്യം കടെ പോയി കടെ പോയി എടുത്തു തരുവാരുന്ന് പരിപാടി
ആ ആ ആ അല്ലെങ്കില് ഇപ്പ എല്ലാം ഓൺലൈൻ വഴി എല്ലയോ എല്ലാം മേടിക്കുന്നത് എല്ലാം കിട്ടു ചെയ്യും ഇപ്പ ഒരുമാതിരിപ്പെട്ട എല്ലാ കോളേജ് ആ
അല്ല അങ്ങനെ ഓൺലൈൻ വഴിയൊന്നും മേടിപ്പിക്കുന്നല്ല പിന്നെ ഇത്തവണ എന്താ സമ്മയിച്ചു മ്മ് കടെപ്പോയി മേടിക്കണ ഇഷ്ടംന്ന് പറയും മ്മ്
ആണല്ലേ ആ അത് അല്ല നമ്മള് പെണ്ണുങ്ങളെല്ലാം ഓൺലൈനിന്ന് മേടിക്കാൻ നോക്കും ആണുങ്ങ പിന്നെ അത് ഇഷ്ടല്ല കാര്യം അവര് പറയും ഇതൊക്കെ നോക്കിട്ട് വേടിക്കണ്ടേ ഇതൊക്കെ പറ്റിയിരാന്നെ പറയത്തോള്ളൂ
ഫോണ് നോക്കുമ്പോ നമുക്ക് നല്ല രസം തോന്നുവല്ലോ
ആ അങ്ങന ഇന്നേ അത് നേരത്തെേ ഇരുന്നത് ഇല്ലിയോ
ആ ഇന്നാ നേരത്തെ ഇരുന്നത് രാവിലത്തേക്ക് ഫുഡുണ്ടാക്കാൻ ഇന്ന് ഒന്നും കിട്ടിയില്ല അതുകൊണ്ടാണ് ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് എല്ലാ പ്രാവശ്യവുണ്ടാക്കി തലേന്നെ വെക്കുവായിരുന്ന് നാളെ ഇനി അപ്പം അപ്പം ചൂടാന്നോർത്തു മ്മ് പിടിയാണേ എപ്പഴും ഉണ്ടാക്കി വെക്കണതേ എല്ലാ വർഷവും മ്മ് അപ്പം
ഈ പിടി
കിട്ടില്ല പോ
ഔ ആ ഇതിപ്പം പറഞ്ഞതുപോലെ ഇന്ന് ചിക്കന് ചിക്കൻ്റെ വെല എന്തുവാന്നോയെന്തോ രണ്ട് മൂന്നുസം നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇവിടക്കെ എന്തുവാന്നോ
വെല കൂടുതലാന്ന് പറയുന്ന കേട്ട്
ആ വെല കൂടുതലാണ് ഇവിടെ അഞ്ചായായിരുന്ന് ഒരു മൂന്നാലുസത്തി മൂന്ന് നാലുസത്തിന് മുമ്പ്
അതെല്ലേ വെല കൂടിയെന്ന് പറഞ്ഞ് എത്ര നമ്മക്കറിയാൻ പാടില്ല
ആഹ്
ഞാനങ്ങേർക്ക് ഒന്നും വാ